ഹലോ ആ കേക്കാവോ പറയുന്നേ
ഓ ഓ കേൾക്കാവുന്നുണ്ട് എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം
ആഹ് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അവിടോ
സുഖമായിട്ടിരിക്കുന്നു വൈകുന്നേരൊക്കെ നമ്മള് സ്നാക്സ് ഒക്കെ ഉണ്ടാക്ക- ക്കാറുണ്ടോ
ആഹ് വൈകുന്നേരം ഇവിടെ അങ്ങനെ നമ്മക്ക് ഞാനങ്ങനെ അടുക്കളയിൽ അങ്ങനെ ജോലി കുറവാ ചെയ്യുന്നത് വീട്ടിൽ അമ്മയുണ്ട് അപ്പൊ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പിന്നെ പിന്നെ ഇടക്ക് നമ്മള് പിന്നെ കയറും അന്നേരം നല്ല പഴം പൊരിയോ എന്തെങ്കിലോ ഉണ്ടാക്കും ഉഴുന്നു വടാ അങ്ങനുള്ള കാര്യങ്ങള് അവിടോ
ഇവിടെ സ്നാക്സ് എടുക്കാ ഇടക് ഇടക്ക് ഉണ്ടാക്കാറുണ്ട് അധികവും ഉണ്ടാക്കാറാണ് പതിവ് ചെലപ്പം പൂതിയാവുമ്പോ കടയിൽന്ന് വാങ്ങുകയും ചെയ്യും
ആഹ് ഇവിടെ നമ്മൾ സാധാരണ കടയിൽന്ന് മേടിക്കും അല്ല ഇവിടെ നമുക്ക് അടുത്ത് മറ്റ ട്ടേ ബജിക്കടകളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് അവിടുന്ന് ഉഴുന്നവടയും ചമ്മന്തിയും ഒക്കെ ആയിട്ട് നമ്മള് മിക്സ് ആക്കിട്ട് മേടിക്കും അവിടെ
ഈ ഉഴുന്ന് ഇവിടെ കടലൈറ്റ് സമൂസ
ആഹ് സമൂസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആഹ് ഓ ശരി ശരി
റോണ് പഴംപൊരി ഒക്കെ ഉണ്ടാക്കും അവിടെങ്ങനെ പഴംപൊരി ഉണ്ടാക്കാറ്
ആഹ് ഇവിടെ നമ്മുക്ക് എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സാധാരണ ചെലപ്പോ ഗോതമ്പപൊടി എടു ഗോതമ്പുടിയോ അല്ലെങ്കിൽ മൈദയോ രണ്ടും എടുക്കാം മൈദ എടു ത്തിട്ട് നമ്മള് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ഒരുപാടല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ അതിനകത്ത് ഒന്ന് ജീരകം ഇടാം അല്ലെങ്കിൽ നമ്മൾ എള്ള് ഇടും
ഉം
ആഹ് എല്ലിടും എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ആഹ്ഒരുപാട് അങ്ങ് കുഴഞ്ഞല്ല എങ്കിലും ഒത്തിരി ലൂസായിട്ട് ആ രീതിൽ ഇങ്ങനൊന്ന വെള്ള ഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഇച്ചിരി ഉപ്പിടും ഇച്ചിരി ഉപ്പിട്ട് ട്ട് നല്ല ഇളക്കി എടുക്കും പിന്നെ അതിനോത്തോട്ട് പഞ്ചസാര നമ്മള് ചേർത്ത്
ചെർക്കാറില്ലെ
ഹലോ കേക്കാ കേക്കാവോ കേക്കാവോ പറയുന്നേ
ഓക്കെ ഒക്കെ ആവുന്നുണ്ട്
ആഹ് അപ്പം പഞ്ചസാര നമ്മള് അങ്ങനെ ഇടത്തില്ല വേണൊന്നുണ്ടെങ്കിൽ പഴ പഴത്തിന് നമുക്ക് അത്ര സാധാരണ നമ്മളിവിടെ നമ്മുടെ നാടൻ- കിട്ടും നാടൻ ഏത്തയ്ക്കൊക്കെ കിട്ടും അപ്പം പിന്നെ അതുകൊണ്ട് അതിന് നല്ല മധുരയിരിക്കും പിന്നെ നമ്മള് അങ്ങനെ ചേർക്കാറില്ല പിന്നെ ചെലപ്പോ അത്യാവശ്യം വല്ല കൊച്ചു പിള്ളേൊക്കെ നമ്മള് വീട് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മള് എക്സ് എക്സ്ട്രാ മധുരം ചേർതിട്ട്
പിന്നെ അതെടുത്ത് അത്യാവശ്യം ലൂസ് പരുവത്തി മാവ് ആക്കിയിട്ട് - പിന്നെ അതിനകത്തില് നമ്മള് പിന്നെ പഴുത്ത ഒരുപാട് പഴുത്ത പഴം എനിക്ക് ഇഷ്ട്ടമല്ല നമുക്ക് ഇങ്ങനെ ഒരുവിധം ഒത്തിരി അങ്ങ് പഴം കറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ നമുക്കൊരു വഴുവഴുപ്പായിരിക്കാം അപ്പം പിന്നെ നമ്മള് അധികം പഴുക്കാത്ത പഴം ആയിരിക്കും എടുക്കുന്നത് എടുത്തിട്ട് പിന്നെ നമ്മ നമ്മളാണെങ്കില് അത് മുക്കി- ഒന്നെങ്കിൽ മറ്റേ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നമ്മള് വറുത്ത് എടുക്കും ചെല സ്ഥലങ്ങളിലൊക്കെ നമ്മളാണെങ്കിൽ പൊറോട്ടയും അല്ല പഴം പൊരിയും ബീഫും കൂടെ കഴിക്കുന്നത് കാണാം നിങ്ങള് കഴി -
ആ നെയ്യപ്പോം ബീഫ് കറിയും കഴിച്ചിട്ടുണ്ട്
ആ ഇവിടെ ഇവിടെ ചെല സ്ഥലങ്ങളിലൊക്കെ പഴംപൊരിയും ബീഫും കഴിക്കും ഉം അങ്ങനെ- കാണാറുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഞാനിങ്ങനെ കഴിക്കാറില്ല ഇങ്ങനെ പറയുന്ന കേക്കാറുണ്ട് നല്ലതാന്നൊക്കെ- പറയുന്നുണ്ട് ഇങ്ങനെ ചെലര് ഉം
സൽക്കാരത്തിനൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ സൽക്കാരത്തിനൊക്കെ- ഇതേമാതിരി നെയ്യപ്പോം ബീഫ് കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു- ഫാഷൻ ഡിസൈനിന്റെ ക്ലാസ്സിന് പോയിരുന്നു കൊറച്ച് ആദ്യം അപ്പൊ അവിടിന്ന് ഒരു ചേച്ചി കൊണ്ട് വന്നിരുന്നു നെയ്യപ്പോം ബീഫും കറിയും
ആണല്ലേ ആ ഇവിടെ നമ്മള് -
ആ നമ്മുടെ ഇവിടെ അങ്ങനെ നെയ്യപ്പത്തിന് നെയ്യപ്പം അല്ലാതെ കഴിക്കും ഈ നെയ്യപ്പം അങ്ങനെ കഴിക്കും കഴിക്കും ഇങ്ങനെ ആദ്യമായിട്ട കേക്കുവാ ബീഫ് കറിയും കൂട്ടി
ഉം ആയി ക്കന്ന ചിക്കൻ കറി ബി- ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുക അല്ല നല്ല ടേസ്റ്റ് ആണ് നല്ല കോമ്പിനേഷനണൊക്കെ പറയുന്ന കേട്ടു
ആഹ് ആഹ് ഇവിടത്തെ മെയിൻ ആയിട്ടുള്ള ഐ - ഇതാണ് പൊറോട്ടയും അല്ല ഛേ പഴംപൊരിയും നിങ്ങള- ഇവിടെ പഴം പൊരിക്ക് എന്തുവാ പറയുവാ പഴം പൊരി തന്നെ ആഹ് ആഹ് ചെല സ്ഥലങ്ങളിലൊക്കെ നമ്മ- നമ്മള് വാഴക്കാ അപ്പം -
ആഹ് അങ്ങനെ പറയാറുണ്ട് ഞാന്- എന്റെ മാരേജ് കഴിക്കണ വീടിന്റെ അടുത്തൊക്കെ ഓലൊക്കെ പറയും നമ്മള് ചിപ്സ്- പഴം പൊരി എന്ന് പറഞ്ഞോണ്ട് ഒരു ദിവസം കാണ്ടി കൊടുത്തപ്പൊ അയ്യോ ഇത് വായക്ക- പടോ
ആഹ് ആ നമുക്ക് ചെല എടങ്ങളിൽ- പിന്നെ ഞങ്ങള് എന്താ പഴംപൊരി ഏത്തയ്ക്ക അപ്പൊന്നും പറയും
ആ ഏത്തക്ക അപ്പംയില്ലേ ഏത്തപ്പഴം ആയോണ്ട് ആയിരിക്കും
ആ അതെ അപ്പം പിന്നെ ഏത്തയ്ക്ക അപ്പൊന്നും പറയും കൂടുതലും പഴം പൊരിന്നോ ഏത്തക്കാ അപ്പം ന്നോ നമ്മള് പറയത്തൊള്ളൂ. പിന്നെ ചെല ഈ നമ്മ
ഇങ്ങൾക്ക് പയം പൊരി ഇഷ്ടാണോ? ഹലോ ഹലോ ഹലോ ഹലോ ഓയി ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേക്കാം കേക്കാം കേ
ആഹ് റെ റേയ്ഞ്ച് കൊറവ്ണ്ട് ലേ.
ആഹ് റേയ്ഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. എടയ്ക്കിടയ്ക്ക് റേയ്ഞ്ച് പോകുന്നുണ്ട്.
ആഹ്.
അപ്പം നിങ്ങള് ഏഹ് ഉപ്പേരിക്ക് എന്താ പറയുന്നേ തോരൻ ന്നാണ് നമ്മളീ പച്ചക്കറി വെച്ചൊക്കെ ഉണ്ടാക്കുന്ന ഇതില്ലേ.
തോരൻ തോരന് തോരന്
ഇവടെ ചെല നമ്മള് പറയത്തില്ലേ ഉപ്പേരിക്കും മെഴുക്കു പുരട്ടിക്കും ഒക്കെ എല്ലാരും ഉപ്പേരിന്ന് തന്നെ പറയുന്നത് കേക്കാം
ആഹ് ഉപ്പേരി ന്ന് പറിം. അല്ലെങ്കി തൊ തേങ്ങ ര് ഇട്ട് വെക്ക്ണേന് തോരന് പറിം. അല്ലാത്തേന് ഉപ്പേരീന്ന് പറയും. നിങ്ങളവ്ടെ എല ഈ ചീര, മുരിങ്ങ, അങ്ങനത്തൊക്കെ തോരൻ വെക്കാറ് എങ്ങനേണ്?
ആഹ് ചീര ഇവടെ നമ്മൾ ചീരയൊക്കെ നമുക്ക് കൊറവാ കി ട്ടുന്നതൊക്കെ മുരിങ്ങയിലയൊക്കെ കിട്ടുന്നത്. പിന്നെ ഇവടെ ചെല ഏരിയകളിൽ മാത്രേ ഒള്ളൂ. അത് നമ്മൾ സാധാരണ ഏഹ് കഴുകി വാരി കഴുകും ജസ്റ്റ് ഒര് എന്തെങ്കി ലൊക്കെ ഉണ്ടോന്നറിയത്തില്ലലോ അതൊക്കെ കഴുകിവാരി എടുത്തിട്ട് നമ്മള് ചെലപ്പം വല്യതാണെന്നുണ്ടെങ്കി വല്യ ഇലകളാ ണെങ്കി നമ്മളൊന്നരിയും, അരിഞ്ഞ് നമ്മളാണെങ്കി എടുത്തി ട്ട് പിന്നെ നമ്മളതിന് ആദ്യം നമ്മൾ എണ്ണ എണ്ണയ്ക്കാത്ത് നമ്മള് കടുക് വ വറുത്തെടുക്കും.
ഉ
കടുക് പൊട്ടിച്ചെടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് പിന്നെ നമ്മൾ തോരനുള്ള അരിഞ്ഞിട്ടിട്ട് പിന്ന അയിനകത്തോട്ട് ചെല പ്പം നമ്മളീ കടുക് വറക്കുമ്പം ഞങ്ങളിവിടെ അരിയൊക്കെ ഇടും. അരിയോ ഉഴുന്നോ. അങ്ങനെ എന്തേലൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടി. ഒരിച്ചിരി ഒരു ഇതിന് വേണ്ടി ഇടാറുണ്ട്. പിന്നെ അതിനകത്ത് നമ്മള്
അപ്പൊ ടേസ്റ്റ് ഇണ്ടാകാറുണ്ടോ? എങ്ങനേണ്?
ഇട്ടിട്ട് മ് ആഹ് നല്ലായിട്ട് വേവിച്ച പിന്നെ ഉപ്പും ഉപ്പും അന്നേരമായിരിക്കും ഇച്ചിരി ഉപ്പും കൂടി ഇടും. പിന്നെ ഇച്ചിരി വേവ് വേവാൻ വേ ണ്ടി നമ്മള് കൊറച്ച് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് തളിക്കും. തളിച്ച് ഇടും പിന്നെ ചെല സമയത്ത് ഇവിടെ നമ്മള് ഈ ചീരക്ക മറ്റേ ഈ മുരിങ്ങയിലക്കകത്ത് നമ്മൾ ചെലപ്പം മൊ ട്ട മുട്ട പൊട്ടിച്ചൊഴിക്കും. അത് നല്ലതാന്ന് ആഹ് മുട്ട പൊട്ടിച്ചൊഴിച്ച് ആഹ്.
ആ റെസിപ്പി ഒന്ന് പർഞ്ഞെരോ.
ആഹ് അതാണെങ്കി നമ്മളെന്നാ വെച്ചാ ഇതിന്റെ കൂട്ടത്തി നമ്മളീ ആദ്യം നമ്മള് ഈ എണ്ണയാണെങ്കി പൊട്ടി കടുക് പൊട്ടിച്ചെടുക്കുവല്ലൊ അതിന് റ്റ് നമ്മളീ ചീരയിടുന്നു. ചീരയിട്ടിട്ട് ന നമ്മളാണെങ്കില് നമ്മള് ഇച്ചിരി ഉപ്പും ഉപ്പും മഞ്ഞ പൊടിയും ഇട്ടിട്ട് നല്ലപോലെ എളക്കും പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ചേർക്കും തേങ്ങ ചേർ - - ത്തും ഒന്നുകൂടന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് കൊറച്ച് ഒരു ഒരു ഒന്നര നമ്മുടെ ഇപ്പം ആൾക്കാര അനുസരിച്ച് നമ്മള് അതിനത്തൊ ഒരു ട്ടാ ഡയറക്റ്റ് പൊട്ടിച്ചൊഴിക്കും പൊട്ടിച്ചൊഴിക്കുമ്പോഴത്തേക്ക് നും പിന്നെ നമ്മള് ഈ മുട്ടത്തോരം വെക്കുന്ന പോലെ തന്നെകും അതിനകത്ത് നല്ല പോലെ പിന്നെ നന്നായിട്ട് എളക്കി എടുത്തിട്ട് പിന്നെ നമ്മള് അടച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്ക ചെയ്യന്നേ അപ്പം നല്ല ടേസ്റ്റ ആണ് ഇവിടെ അങ്ങനെ എടുക്കാറുണ്ട് ഉ പിന്നെ നമുക്കിവിടെ ഈ സാമ്പാർ ചീര എന്നൊക്കെ പറയും. അതിന്റെ കൂടൊണ് ഒന്നുകൂടെ നല്ലത് ഏ ഈ ചെറിയ നമ്മുടെ ആപ്പ ആഹ് ആ ആപ്പിളക്കാ പോലത്തെ
പൂവ്ടും
അതല്ല അതല്ല അതല്ല ഒരു അല്ലല്ല ഒരു പച്ച കളറല്ലേ നമ്മള് ചെറിയൊരു ആപ്പിളിന്റെ പോലത്തെ കുഞ്ഞിക്ക പോല
ആഹ് അയിനിവിടെ അയിനി ഇവിടെ ഇംഗ്ലീഷ് ചീരന്ന പറയാം
ആണല്ലേ ഓ ശരി
ഒരു നീണ്ട എലായി അത പിന്നെ ഒരു കുരു മൂക്ക് കുത്തുണ സാധനത്തിന്റെ മായിരി ഒരു സാധനം ഉണ്ടാവുംഅതാണോ?
ആ ആ അതെ അതെ അതെ അതെ ആ ആ കായ അത് അതിനക നമുക്ക് ഈ മോട്ട പൊട്ടിച്ചോഴിക്കുന്നത് അത് നല്ല ടേസ്റ്റ് മറ്റേ സാധനം മുരിങ്ങലക്കാട്ടിലിഒന്നു കൂടെ നല്ലത് മറ്റേ സാമ്പാർ ചീരക്കകത്ത തൊഴിക്കുന്നതാണ് നല്ലത്. സാമ്പാർ ചീര അല്ലല്ലോ മൈസൂർ ചീര ഞങ്ങക്ക് മൈസൂർ ചീരന്നാ പറയുന്നത് ആ
ചീര വ്ടെ ഇംഗ്ലീഷ് ചീരന്ന പറയാ
ആഹ് ആഹ് അപ്പൊ അത് അതിനകത്താണ് ഒന്നൂടെ ടേസ്റ്റ് ഉള്ളത് അത് നമ്മള് ചെൽ ചിലയിടത്ത് നമുക്കിങ്ങനെ ഒരുപാട് ആ പാക ആവാത്തഇല പറയ്ക്കും ചിലടത്താണെങ്കി ചിലരെടുക്കുമ്പോ മറ്റേ കട്ട കുട്ടിയുള്ള കറുത്ത് നല്ല ഡാർക്കായിട്ടുള്ള ഇത് ഇലകളുണ്ടല്ലോ പച്ച നല്ല ഡാർക്ക് ക്ക് പച്ചായിട്ടുള്ളേ അതെടുക്കാറുണ്ട് ഉം ആഹ്
എങ്ങനെ ഉണ്ടാക്കാറ് ത് വെളിച്ചെണ്ണക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് പിന്നെ ഈ ചീര അയ്ക്ക് ഇടും ഇങ്ങട്ട് അരപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ട്ടാണോ അരപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണോ ഈ മുട്ട പൊട്ടിച്ച് പാരാറ്
ആ ചില ചിലർ ഇവിടെ വീട്ടിലാണെങ്കില് നമ്മള് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല പോലെ ഇളക്കും ഇളക്കിയിട്ട് ഈ അരപ്പ് ഇട്ട് ട്ട് ഇളക്കിയിട്ട് നമ്മളാണെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് ചില അടത്താണെങ്കി മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് തേങ്ങ ഇതാക്കിട്ട് അരപ്പും അങ്ങനെയും ചെയ്യാറുണ്ട് ഓരോ ഉം ഉം നല്ല ടേസ്റ്റ് ത
അങ്ങനത്തെ തോരനൊക്കെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണോ
ആഹ് അതെ അതെ ഞാൻ അങ്ങനെ കൂടുതൽ നമുക്ക് ഈ ഇലക്കറികളൊക്കെ ഭയങ്കര കാര്യമുള്ളതാണ്
ആഹ് നല്ല ആരോഗ്യം ഉണ്ടാവും ചെയ്യും
ആഹ് അത് നമുക്ക് മുടിക്കൊക്കെ ആണെലും നല്ലതായിരിക്കും ഈ ഞാൻ എനിക്ക് പി സി ഓ ടി യുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അത് കഴിച്ചു ച്ച് അങ്ങനെ അപ്പ ഡോക്ടറിനെ കാണിച്ചപ്പോ ഡോക്ടർ ഇങ്ങനെ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലന്ന് പറഞ്ഞായിരുന്നു
ആഹ് അയ്ൻ ഇങ്ങളെന്താ ചെയ്യല് ഈ പി സി ഓ ടി ഉണ്ടാവുമ്പോ മരുന്ന്